ഉ ദസു കല്ലേ
ഹലോ കേക്കുന്നില്ലേ ആഹ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
എന്താ കുട്ടികളെ കൊറങ്ങാണ്
ഏ അവിടെ എവിടെള്ളത് സ്വന്തം വീട്ടിലാന്നള്ളത് ഭർത്താവിന്റെ വീട്ടിൽ
അസുവിന്റെ അസുന്റെ വീട്ടിലാ ഞങ്ങളൊക്കെ ചോറൊക്കെ ആ ചോറൊക്കെ കഴച്ച് ചോറൊക്കെ കഴച്ച് റൂമിലേക്ക്െ പണ വന്നതാ ഉം കൈഞ്ഞോതിങ്ങി ഇനിയിപ്പ ഉമ്മ ഇപ്പയാണ് കഴിക്കാൻ ഞങ്ങള്ൾ നേരത്തെ തന്നെ കഴിക്കുന്നത് കുറയണ്ട് ഭാരം കുറയും
ആഹ അത് ശെരിയ ഞാ ഞങ്ങ ഇവിടെ എല്ലാരും ഒരുമിച്ചിട്ട കഴിക്കും ഏഴ മണി ഏഴരയല്ല ആുന്ന സമയത്തേക്ക് എല്ലാരും കഴിക്കും ചില ദിവസങ്ങൾ എട്ട് മണിയാാവും പക്ഷെ മോസ്റ്റ്ലി നമ്മള എല്ലരും ഏഴരക തന്നെ കഴിക്കും എട്ടിട്ടര ആുമ്പഴത്തേക്ക് അടുക്കള അങ്ങ് പൂട്ടും അടുക്കള മൊത്തം വയാക്കി അപ്പ തന്നെ നമ്മളൊരു എട്ട്ട്ടരയാവുന്ന സമയത്ത് തന്നെ കിടക്കും
ഇവിടെ എങ്ങനെന്നാ അടുക്കള പുൊറത്താണേ അപ്പൊ പിന്നെ അകത്തേക്ക് വരുമ്പോ പിന്നെ ചാവി വിട്ട് കൂട്ടലാണ്
ആഹ ആഹ ആഹ ആ് ആ് ആഹ് ആഹ പിന്നെ നമ്മളിത് നമ്മളെ ഫൂട്ട് മീൻസ് നമ്മളെല്ലാം കൂടെ എല്ലാം വൃത്തിയാക്കിയിട്ട് പി ഞാരിക്കുംങ്ങോട്ടേക്ക് പോകേണ്ട വരള്ള പിന്നെന്തെ വെള്ളെ നമ്മ റൂമിലേക്ക് എടുത്ത് വെക്കും പിന്നെ അങ്ങനെ ആര പിന്നെ എന്തോ
അവിടെ അങ്ങനെയണ അ
ആഹ അതെ അതെ ഇപ്പ പിന്നെ നമ്മള് നമ്മെ പണി പെട്ടെന്ന് കഴിഞ്ഞ നമമ്മക്ക് പിന്നെ ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനെ കിടന്നിട്ട് നല്ല മൊബൈൽ അങ്ങനെ നോക്കി പിന്നെ അങ്ങനെ ഉറങ്ങാാലോ നമുക്ക് ഓോ ും ഓരോരോ രീതിക്കല്ലേ അവസ്ഥകൾ വ ചില ആൾക്കാർ പെട്ടെന്ന്
ഇവിടെ മീമാക്ക് ഇപ്പൊക്കെ നേരട്ട കിടക്കണം എന്നാണ് പോല ഷ കഴച്ചാട്ട് ഞങ്ങന് പത്ത് പന്ത്രണ്ടണി ആാവും പിന്നെ ഇപ്പൊ കളിയൊക്കെ ഇണ്ടാവണ്ട് ഇപ്പൊ ബ്രസീല എന്തൊക്കെ ആയിട്ട് കളി അപ്പൊ പിന്നെ മൂന്ന മണി വരെ കളിക്ക് വെറ്റ് ചെയ്തു
ട്ട ഇ കിടക്കുന്നേ ഉള്ളൂ നമ്മൾ ഉറങ്ങൊന്നും ചെയ്ല്ല ആരും ഉറങ്ങൂില്ല ചില സയത്ത് ഞാന ഇപ്പറത്തെ റൂമിൽ സമയത്തെീാ
അതന്നെ ഫ്രീ ആകും എല്ലാവരും റൂമിലാവും റൂമിലാാവും
ആ് അത്രേള്ളൂ നമ്മുക്ക്ൊരു സമാധാനം കിട്ടും പിന്നെ വീണ്ടും അടുക്കളയില ണ്ടല്ലോ അപ്പോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പണി പെട്ടെന്ന് തീർക്കുക നമുക്ക് കുറച്ചു നേരം ഹ് സ്വതന്ത്രമായിട്ട് കിട്ടുകന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളെ രീതിക്ക് കൊറച്ചു നേരം കിടക്കൂ ഇപ്പോ
ഉ കുട്ടികളൊക്കെ വേറെ നേരത്തെൊക്കെടുത്തിോർക്കും അങ്ങോട്ട് പിന്നെ കുറച്ച് പച്ച കുറ പോണമെങ്കിൽ നോക്കി അങ്ങനെ നോക്കും
ആഹ് ഞാനും അങ്ങ പിന്നെ ഞാനും മോനെ പ ഇ കൂടെ ഉറക്കും ഉറക്കിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിന്റെ പിന്നാലെ നിൽക്കേണ്ട ആവശ്യമൊന്നുമല്ലല്ലോ പിള്ളൾറങ്ങിക്കഴിഞ്ഞാൽന്നെ ാതി നമുക്ക് പണി കഴിഞ്ഞി പിള്ളേർ ഉറങ്ങിയിില്ലെങ്കിൽ അപ്പി ഇടോ അതിന്റെടയ്ക്ക് മൂത്രർ ഒഴിക്കോ പിന്നെ അത് വേണെന്ന് പറ അത് വേണെന്ന് പറയും നമുക്ക് ഒരു കാര്യവും നടക്കല പിന്നെ പറഞ്ഞിട്ട് കാരിയില്ലല്ലോ അപ്പൊ അവര് അങ്ങ് പെട്ടെന്ന് അങ്ങ ഉറ കഴിഞ്ഞണ്ടേ പിന്നെ നമുക്ക് അതിന്റെ പേരില് വേറെ പ്രശ്നങ്ങ അപ്പൊ അങ്ങ് പെട്ടെന്ന് അവര് കാര്യം അങ്ങ് നടത്തുന്നുന്ന് മാത്രം എന്താ ഫുഡ് എല്ലാം കഴിച്ചോ എന്താത ഫ ആണിയത്
ഇക്കെെയ ആകുമന്നെ രാത്രിയാവുമ്പോ സ്പെഷ്യല ആയിട്ട്ാങ്ങണ എന്തെങ്കിലും പ്രാതല് കഴിക്കാത്രേ ഉള്ളൂ രാത്രി പിന്നെ ആർക്കും വല്ലാത്ത ഫു ഫുഡ് വേണണ്ട
നമ്മളിന്ന് ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കോഴിവേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ബിരിയാണി ഉണ്ടാക്കിയ സമയത്ത് ആ അതും ആ അതും ഉണ്ടായിരുന്നു വൈകുന്നേരം പിന്നെ വൈകുന്നേരം നമുക്ക് അങ്ങനെ എന്തെങ്കിലും വേണെന്നെ ഉള്ളൂ എന്തെങ്കിലും കഴിച്ചിട്ടങ്ങ് പെട്ടെന്നങ്ങ് കിടക്കണെന്നേയുള്ളൂ പിന്നെ ഇന്നലെ ആണെങ്കില് ഞാൻ ഒട്ടും ഉറങ്ങിട്ടൂല്ല എൻ്റെ മോനാണെങ്കിൽ ഇന്നലെ എന്നെ ഉറക്കിയിട്ടില്ല അങ്ങനെ ഭയങ്കര കരച്ചില് ഇടക്കിടക്ക് ഇങ്ങനെ എണീച്ചിട്ട് പാല് കുടിക്കാ വീണ്ടും കിടക്കാ പാല് കുടിക്ക വീണ്ടും കിടക്ക അപ്പോ നമ്മൾക്ക് ഉറക്കം വരുന്നില്ല പിന്നെ ഒന്നാമത് ഞാൻ ഇന്നലെ കുറച്ചൊരു പുതിയൊരു ഫിലിമ് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കണ്ടോണ്ട് അങ്ങനെ ഇരുന്ന് അപ്പൊ ഉറങ്ങാൻ തന്നെ ഒന്നര മണി പിന്നെ ആഹ് അതെ പിന്നെ നമ്മ നമ്മളെന്തെങ്കിലും സിനിമയെല്ലാം കണ്ടോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ലേറ്റ് ആകും അപ്പൊ ഞാൻ അങ്ങനെ ഇന്നലെ നല്ല നേരം വൈകി കിടക്കാൻ വേണ്ടിട്ട് ഒന്നരയായി ആ സീരിയല് ഞാൻ കാണാറില്ല സീരിയല് വീട്ടില് ടി വി ഇല്ല അപ്പൊ സീരിയൽ അങ്ങനെ കാണാറില്ല മൊബൈലില് പിന്നെ നമുക്ക് സിനിമ കിട്ടുമല്ലോ നമ്മള് വേറെ ഏതെങ്കിലുമെല്ലാം ഇതിൽ ഇരുന്നിട്ട് സിനിമ കാണും ഒന്നില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കും ആ വെച്ചത് നമുക്ക് നെറ്റൊന്നും ഇല്ലാണ്ട് കാണാൻ വേണ്ടി പറ്റുവല്ലോ അപ്പ അങ്ങനെ ഇരുന്ന് കാണും അല്ല ഒന്നര മണിയായി അങ്ങനെ എന്നിട്ട് ഞാൻ അന്നേരത്തെ വിചാരിക്കുന്നുണ്ട് ഇവൻ അവന ആ സമയത്ത് നല്ല ഉറക്കവാ അവൻ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉണർന്നിരിക്കും അപ്പൊ പിന്നെ നമ്മ നമ്മള് ഉറങ്ങുന്ന സമയത്ത് അവര് ഉണരൂല്ലേ അതാണ് ഇന്ന് സംഭവിച്ചത്
പണ്ടത്തെ സിനിമ
പഴയ സിനിമയാണ് കാണാറ് അപ്പൊ ആ രസാണ് ആ സമയത്തെ
കാണാറുണ്ട് പഴയ സിനിമ ഞാനും ഭക്ഷണം കഴിക്കുന്ന സമയം അനിയത്തി ഉണ്ടാക്കിയ ശീലമാണ് രണ്ടാളും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കോമഡി സീനെല്ലാം കണ്ടോണ്ടിരിക്കും പിന്നെ പിന്നെ അത് പഴയത്
പയ സിനിമ ഉണ്ടല്ലോ ഒക്കെ രസമാണ്
അതെ അതെ നല്ല രസമാണ് ജഗതി ജയറാമില്ല ജയറാമും മുഖേ ള്ള പണ്ടത്തെ കുറേ മൂവീസ് ഉണ്ട് നല്ല രസാ കാണാൻ വേണ്ടിട്ട് അതില് അതില് പിന്നെ പണ്ട് കൊറച്ച് പ്രാര ഉണ്ടെങ്കിലും അത് നമ്മൾ ഈ ഈ ഹാസ്യത്തിലൂടെ ആ ഒരു സംഭവം ഇങ്ങനെ പുറത്തേക്ക് കൊണ്ട് വരുന്നയാണല്ലോ അപ്പൊ അത്
ഒരു കഥാന്ന് പറഞ്ഞു
അതെ അതില് കഥയുണ്ട് അതായത് അതിനൊരു ജീവനുണ്ട് ഇപ്പത്തെ ജ ഇപ്പത്തെ സിനിമക്കൊന്നും ജീവൻ
കൈ എന്തൊരു രസമാണ്
ആഹ് അതെ അതെ പിന്നെ കൊറെയെല്ലാം പണ്ടത്തെ ആ ഒരു ഇതെല്ലാം കൂടി ള്ളതാണ് അത് പെണ് ഒതുങ്ങി ജീവിക്ക ണം പെണ്ണ് ആണിൻ്റെ മുകളിലേക്ക് കേറാൻ വേണ്ടി പറ്റില്ല ആ അങ്ങനത്തെ കൊറെ കാര്യങ്ങൾ പിന്നെ വല്യേട്ടൻ എന്ന് പറഞ്ഞ ഫിലിമിനെല്ലാം പെൺകുട്ടി ഭയങ്കര റൈസായിട്ട് അങ്ങനെ എല്ലാം ഉള്ള ഫിലിമെല്ലാം ഉണ്ടല്ലോ
അതൊക്കെ ആണ് കഥ എന്ന് പറഞ്ഞ ഇപ്പൊക്കെ എന്ത് സിനിമ എന്ത് കഥയ ഞാൻ ഇപ്പത്തെയൊന്നും കാണാറില്ല കേട്ടോ ഇപ്പഴത്തെ പാട്ട് കേൾക്കാറില്ല പണ്ടത്തെ പയ സോങ് ഉണ്ടല്ലോ മെലഡി
പാട്ട് ആ അവിടെത്തന്നെ നിക്കും ഞാന് ഞാനും അങ്ങനെത്തന്നെ പാട്ടിന്റെ കാര്യ ത്തിൽ ഞാനും അവിടെ തന്നെയാണ് പക്ഷെ ഞാൻ സിനിമ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളോണ്ട് ഞാന് സിനിമ ഇപ്പ ഇപ്പ ഇപ്പൊ ഇറങ്ങുന്ന ഫിലിം ആണെങ്കിലും നമുക്ക് തോന്നുവല്ലോ നല്ല ഫിലിമാന്ന് നല്ല റി വ്യൂസ്സ്ള്ളെള്ളതാണെങ്കിലൊന്ന് ഗൂഗിളൊന്ന്നോക്കി വിലയിരുന്നതിയതിനു ശേഷം മാത്രം
ആ ഞാനും അങ്ങനെന്നെ ഏതേങ്കിലും പിടിച്ച് കാണൂല കാണാത്തതാ വിചാരിച്ചിട്ട് ആ എങ്കിലിപറഞ്ഞതിലൊന്ന് കണ്ടു നോക്ക് അട്ടിപൊളിയാന്ന് പറഞ്ഞാ കാണു
അതെ അങ്ങനെയുള്ള നമ്മള്മാ ല്ലെ വെലയിരുത്തിയിട്ടില്ലാന്ന് ഞാൻ കാണെ പക്ഷെ പണ്ടങ്ങനെയൊന്നല്ലായിരുന്നുട്ടോ പണ്ട്തിനേക്കായും സിനിമാഭ്രാന്തായിരുന്നു അപ്പൊ പണ്ട് എന്തൈനി വെച്ചിട്ടുണ്ടെങ്കി നമ്മക്ക് അന്ന് ലാപ്ടോപ്പ്ണ്ടായിരുന്നു പ്പൊ ലാപ്ടോപ്പില് സമ സമയംകിട്ടുമ്പോ ലാപ്ടോപ്പുണ്ട് വൈഫൈയൂണ്ട് ഹൊ ഈ രണ്ട് സമയംകിട്ടുമ്പോഴല്ലാം നമുക്ക് അന്നേര്ത്തെ വേറെ ബാധ്യതകളൊന്നും ഇല്ലല്ലോ ഇരുന്ന് ഡൗൺലോഡെയ്ത് ടും ഒരു ദിവസംതന്നെ മൂന്നും നാല് ഫിലിമെല്ലാം കാണുമായിരുന്നു കോവിഡിന്റെ സമയത്തെല്ലാം കൊറോണ സമയത്ത് നമുക്ക് ഒരുപാട് സമയം കിട്ടീട്ടുണ്ടല്ലോ അന്നേരത്തത് അതുപോലെ ഒരു ദിവസം നാലും അഞ്ച് ഫിലിമും ക കച്ചറ ഫിലിമുംവരെ കണ്ടിട്ടുണ്ട് എനിക്കിപ്പോഴതാലോചിക്കാ സമയത്ത് വെറുതേന്തിനാ സമയം കളഞ്ഞേനുള്ളരു ചെല ഫീലേ ഒരു കമ്മട്ടിപ്പാട്ന്ന്റഞ്ഞിട്ടൊരു ഫിലീമ്ണ്ട് ആ ഫീ ആ സിനിമ എന്തിനാ കണ്ടേന്ന് വരെഅറിയില്ല എനിക്ക് ഇപ്പോഴും അറിയില്ല ആ സിനിമയിലെന്ത് എന്താ ഉള്ളത് ഒന്നും മനസ്സിലാവാത്തൊരുസ്ഥിതിയാ രണ്ടര മണിക്കൂര് വെറുതെ കളഞ്ഞീന് പറഞ്ഞ
ൻക്കന്തറിയോ തൊടക്കത്തിലേ ചടപ്പ്ള്ളാന്ന് കണ്ടാ പിന്നൈമെ നിക്കൂല
നിക്കൂലല്ലേ എന്റെ ഒര് ചങ്ങാതി ഇതുപോലെയാണ് അവളു അപ്പളി ങ്ങനെ ഓട്ടിച്ചോട്ട് ഓടിച്ചു കാണും ന്നിട്ടോക്ക്ന്ന് നല്ല ഇൻട്രസ്റ്റ്ണ്ടെങ്കെ മാത്രം അത് ഫുള്ളായിട്ടിര്ന്നിട്ട് കാണും ഇല്ലാ ന്നുണ്ടെങ്കി അത് ഏ കഥ മന് അതെ ഏകദേശം കഥ മനസ് ലാക്കീട്ടു വെക്കും അങ്ങനുള്ളാള അനക്ക്പക്ഷെ അങ്ങനെഷ് ല്ല നി കാണുന്നെങ്കിൽ ഇരുന്ന്ട്ട് മൊത്തം കാണണം ഇടക് ഇങ്ങനെ സ്കിപ്പയ്ത് കൊറച്ചിങ്ങനെ കണ്ട് കണ്ട് കണ്ട് അങ്ങനെ പോയിട്ട് ഫുള്ളായിട്ട്ങ്ങനെ ഇതാക്കാവേണ്ടി അത് അതത്ര വല്യ ഇഷ്ടല്ലാത്ത കാര്യ അപ്പൊ ഞാന് ഏ മോശംഫിലിമാണെന്നും പണ്ടിങ്ങനെ കുത്തിയിരുന്ന് കാണുവായിരു ഇപ്പഴാണ് പിന്നെ നമ്മക്കതിനുള്ള സമയംകിട്ടുന്നില്ലല്ലോ അതോ എപ്പോഴേങ്കിലും നമുക്ക്സിനിമ കാണാനുള്ള സമയം കിട്ടുന്നുള്ളൂ
ഉ ശരിയന്നെ ഇപ്പതന്നെ ഇപ്പ കൊറേ ടൈം ക്കൂലാന് ഒരു മണിവരെംന്നും കാണൂലട്ടോ കൊറ്ച്ചേരം നമ്മളെ ഒറക്കം പോയാപിന്നെ രാവിലെങ്ങനെ നേരത്തെ എനീക്കും വാണ്ടേരും
അല്ലനിക്ക് അബദ്ധാന്ന് തോന്നി കാരണ ഈ ചെക്കൻ അഞ്ച്മണിക്ക് എണീച്ചിട്ട് എൻ്റെ ഒറ്ക്കം കെട് പ്പനക്ക്തോന്നിഅബദ്ധാന് നല്ല തലവേദനായിരുന്നു ഇപ്പോഴുംവരും മാറീട്ടില്ല ഇനിയിപ്പോ ഒന്ന് ഓലെ കടന്നിട് വേണം ഒന്ന് റെഡിയാവാവേണ്ടിട്ട് നാളെരാവിലെ എണീക്കും ചെയ്യെണ്ടേ പിന്നെ പിള്ളേര് നാളെ പോവാനില്ലേ നാളെ സ്കൂള്ണ്ടല്ലോ അപ്പൊ രാവിലെ മദ്രസെലയച്ച് ഏ സ്കൂളിലേക്കുള്ള സാനങ്ങളാക്കി വരുമ്പത്തേക്കും നമ്മക്ക് കഴിഞ്ഞു നമ്മളെ ഒറക്കം തീർന്നു എന്നീട്ട് വേണം ഇനിയിപ്പോ ഞാനൊന്ന്
പിന്നെ കാണ് ണവ്ടുന്നാറിയോ ഇൻ്റോട്ന് ഇൻ്റോട്ന് പിന്നെ എത്ര ടൈംട്ടിയാലും ഒറക്ക ഒക്കൊന്നുല്ലങ്കില് നമ്മക്ക് സ്വന്തായിട്ട് ഒറങ്ങാന്ന്ല്ലൊരു പ്ലാൻ
ആ അതെ അതെ അതെ നമ്മളെ വീട്ടിലെത്തിക്കഴിഞ്ഞയ്ഞ്ഞാ നമ്മക്കങ്ങെൻതന്നെയാണ്
ഒറങ്ങാ സാധൃദാണെങ്കിൽ കുഞ്ഞ് നട്ടുച്ചയ്ണെങ്കിലും പാകലാണെങ്കിലും
മനസ്സിൽ തന്നെ നമുക്ക്ണ്ടാവ കൊഴപ്പല്ല നാളെ ഉമ്മ നോക്കിക്കോളുന്ന് പറഞ് എന്നൊരു മനസ്സിലുണ്ടാവും അപ്പൊ പിന്നെ നമ്മള അന്നേര്ത്ത് മനഃപൂർവ്വം ലേറ്റാവും ചെയ്യും മനപ്പൂർവംനമ്മള് ആ ശരി നാ
മ് ഹസ്സിന്റെ വീട്ടീന്ന് പിന്നെവല്ലാതെ സിനിമക്കൊന്നും വല്ലാതെ നോക്കൂല
ആ അതെന്നെ അത് നമ്മള് നോക്കാനും വിട്ടൊടുക്കുംചെയ്യും നമ്മക്കൊരു മനസ്സമാധാനക്കേടാണ്
ഉ പിന്നെ നമ്മുക്ക് റെസ്റ്റ് കിട്ടിയാല് കിടന്നുറങ്ങിയേന തോന്നു
ആഹ അത് ശരിയാ അ നമുക്ക് അവിടെന്ന് സിനമ കാണാൻ വേണ്ടി തോന്നുല്ല നമുക്ക് എന്തങ്കിലും കുറച്ച് സമയം കിട്ടുന്ന സമയത്തൊന്ന് കിടക്കാൻ
ശരിയന്നെ അപ്പൊ ഓർ അപ്പൊ ഒന്നുംഓക്ക ഓർങ്ങണന്ന ഒന്നും ഉണ്ടാവൂല്ല
ആ അതെ അതെ അന്നേ അന്നേ അങ്ങനെയൊന്നും ഉണ്ടാവൂല്ല പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടങ്ക നമുക്ക് എപ്പോഴും എ എന്തെ എന്തൊക്കെയൊക്കെയോ ചെയ്യണം എന്ന് പറഞ്ഞൊരു മോഹത്തിലാവല്ലോ ന മ്മ വരുന്നത് എന്തൊക്കെയോ തിന്നണം എന്തൊക്കെയോ ചെയ്യണം എങ്ങനെ ഫ്രീ ആയിട്ട പോണം ആ അങ്ങനെയുള്ളരു ചിന്താഗതിയിലാണ് നമ്മള് വീട്ടിൽ വീട്ടിൽ വരുന്നത് അപ്പൊ നമ്മൾ എന്തെങ്കിലെല്ലാം ചെയ്യാൻ നോക്കും കാരണം വീട്ടിൽ തിരിച്ചു പോയിട്ട ആ ഹസ്ബൻഡ് ഭർത്താവ്ന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ഇതൊന്നും നടക്കൂല്ലോ അണ്ട് ഇപ്പ തന്നെ നമ്മള് മാക്സിമം കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും ശ്രമിക്ക എത്രത്തോളം അത് സക്സസ് ആകും എത്രത്തോളം അത് വിജയിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല ആ ഓഓക്കെ ആയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കാം